അ പോത്ത വച്ച കച്ചടക്കാരനല്ലേ
അതെ
നമ്മക്ക് നല്ലൊരു പോത്തിന് വേണല്ലോ
ആഹ അപ്പോൊ ഇപ്പൊ കൊറേുണ്ട് ഇപ്പൊ എന്താ നൂറ് തൂക്കല്ലതുംഅമ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഉണ്ട് പലതും ഉണ്ട് പല ഇതല്ല അത് പല കം പലവിടം
ആഹ നമുക്കൊരു നൂറ് തൂക്ക വേണ്ടത് നമുക്കൊരു കുട്ടിന്റെ മുടി ളിച്ചിലുണ്ട
ആഹ ആഹ ആഹ ആഹ ആഹ ആ അയിനല്ലേ എത്ര ആൾക്കാരങ്ങള് വിചാ ഇത്രക്ക വേണ്ടേര അപ്പൊ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഇവിടെ കൂടു്പോള എഏത്രക്കാരെ വേണ്ട വരും
ഒരു അയിമ്പത് ആൾക്ള്ളതോക്കെ
ഉം അയിമ്പത്ക്കാരക്ക് ഇില്ലരെേ ഐമ്പൾക്കാർക് ഇപ്പൊ ഒരു മൂന്നിലോ നാലരോ വെച്ചു കൊടുക്കാലൊക്കെ ഉണ്ടാവും ഒരാക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നോോ ടൈമ്പദ് നൂറ്റി അറുപദ് ക്കല്ലുണ്ട് സാനം
ആഹ അതെടുക്കാ
ആഹ അപ്പൊ അയിന് വില നിങ്ങ നിങ്ങെത്ര വിചാരിക്കണ
നമ്മള അടുത്തൊരു അറുപത് അറുപത്തഞ്ചിലങ്കിലണ് പൈസ
ആ അറുപത അറുപത്തഞ് ആഹ കൊഴപ്പൊന്നുമല്ല ഒരു ആഹ അറുപത്തഞ്ചായിരം വർഷംൊന്നുമല്ല
ആഹ പിന്നെ അറവിനിലെ ആൾക്കാര് ഇങ്ങളെടുത്താനെ ഉണ്ടോ
ആ അറിണക്കാര വരു ഉണ്ടോ ഞങ്ങ തന്നെ തരാം ഏ പിന്ന അപ്പൊ നിങ്ങള് ഇപ്പ ഇുവതാണ ഒരു അഞ്ചൂറുപ്യ എക്സ്ട്രാ എന്താലും എന്താ എന്താ തോനെ കൊടുക്കണ്ടി വരും.
ആ അത് പ്രശ്നില്ല, അനക്ക് ഒയിവണ്ടാവലോല്ലെ അടുത്ത തിങ്കളാഴ്ചയാണ് വരുന്നത്.
അത് ഒരു കൂട്ടരോന്ന്വല്ല ഏ അതിന്റുള്ളിലാള്ക്കാര് നല്ല ആൾക്കാരൊണ്ട് അതിന് പ്രശ്നല്ല ആ നക്ക് എന്താ എപ്പഴാണ് എപ്പ കുളിക്കണന്നൊക്കെ പറയും.
നമുക്ക് തിങ്കളാഴ്ച രാവിലെ ഒരു ആറ് മണിക്ക് ശേഷാണ് പരിപാടി തൊടത്വ.
ആ എന്നപ്പ നമുക്കൊരു അഞ്ച് മണിക്ക് അഞ്ചു മണിക്ക് വരാം.
ആ ഇപ്പത്തൊടുത്താ? എപ്പളൊക്കെയ്യാ കൊറെ സമയം പിടിക്വോ?
ഇല്ലല്ല അഞ്ചണിക്കൊടുത്ത് കഴിഞ്ഞാ ആറ് ഏഴ് എട്ട് മണിയാവുമ്പത്തേക്ക് കഴിയും. എട്ടെകാല് അത് ഗീസക്കീട്ടാ ഗീസകി തരണ്ടേ? ആവള്ളായി തരണ്ടേ ആ കുളിച്ചും പിന്നെ അയിൻ എന്താ നിങ്ങക്ക് അതിന്റെ തോലും ഇതൊക്കെ വേണോ?
ആ അതാവശ്യ ആ ആവശ്യുണ്ട് മ്മ വീട്ടില് പോയിക്ക.
ആണെയിന്റെ തൊലി വേണെങ്കിലെടുത്തോളീ അതായത്
ആ അത് ആ ബാക്കിയ ഒന്ന് മാറ്റി വെച്ചാ മതി. അത് ഞങ്ങളെടുത്തോളാം
ആ ആ പിന്നെ വേറെന്തേലും വേണോ? അങ്ങളിപ്പോ ഇവിടന്നല്ല മറ്റേ മറ്റൊള്ള സംസ്ഥാനങ്ങളീ ഇറക്കണേണ്‌ അപ്പൊ ഇനി
ആ നമുക്ക് ആടേ മ്മള് ഈ മുടിയളിച്ചരിന് റ്റെ ആടുമന്തി കൊടുക്കാനൊക്കെ എത്തണേ അപ്പൊ അയിന് ആവശ്യല്ല
നല്ല കൊറ്റണ്ടിവിടെ.
ഓ നമക്ക് എന്താപ്പ അയിനെവച്ചു ചിത്രങ്ങളെന്തേലും ഒണ്ടോ?
ആ ചിത് ത്രോണ്ടേ. ചിത്രോണ്ട് കാണാൻ. ത് കണ്ടോളീ.
ആ ആ നിങ്ങളെവിടെയാണ് സ്ഥലം എവിടെയാണ്?
ഞങ്ങള് ഇവിടെ അടുത്ത് തന്നെയാണ് ഏ എതൊക്കെ വേണെങ്കിൽ ഞങ്ങ എല്ലാം എന്ത അതിന്റെ വിപനമൊക്കെ അയച്ചതരണ്ടേ
ആഹ്
അപ്പൊ എൻക്ക് ആണ്ങ്ങക്ക് എന്താ അതിന്റെ ചിത്രമാണേ ചിത്രം സാ സഞ്ചതിക ചിത്രമാണ് സഞ്ചതിക ചി
ആഹ് അത് വാണേയ് നമ്മളെ കാര്ണോരെയ് അതേയ്ന് പണി ആടു മേക്കലേനു അപ്പൊ ഇവർക്ക് അയിനെ കുർച്ച് നല്ലോണം അറിയാ ഏ ഇപ്പഴ്ത്താക്കൊന്ന് കാണണംന്ന് പർഞ്ഞ്
ആഹ് ആടുംമൊക്കതേ അത്‌ എത്തറേന്ന് അയിനിപ്പോ പയ്നഞ്ചുറുപ്യോക്കെണ്ടാവുള്ളൂ പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ടുറർപ്യോക്കൊള്ളു അവ്ഞ്ഞീ പ്പോ അത് ഒരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെണ്ടാവുള്ളൂ
നമ്മളൊരു അയിമ്പത് അറുപത് ആളാണ്ക്കെ എത്തിക്കണ പരിപാടി
ആ അപ്പൊ ഒര് അപ്പൊ രണ്ട് മൂന്ന് മൂന്നാടക്ക മതി മൂന്ന- ഇക്കെ മതി അത് തന്നെ ധാരാളാ ഇന്നക്ക് ആഹ ഒരു- പുറത്തേക്ക് വരാം
ആഹ് ആഹ് അതിന്റെ എങ്ങനെ അറവും അറവും കാര്യങ്ങളൊക്കെ ആഹ് ആഹ്
നിന്നെ നിങ്ങക്ക് ഞത് പാചകം ചെയ്യാനേ അയിനിൽ ആൾക്കാരുണ്ടോ അപ്പ-
ഇഷ്‌പ്പെട്ട എല്ലാതും നമ്മടെ അടുത്ത് ഇണ്ട്
ആഹ് വല്യ-
ആഹ് ഒന്ന് കിട്ടി കഴിഞ്ഞാ മറ്റു കൈന്ന് കൂടി-
ആ എല്ലാത്തരത്തിലും ഉണ്ടില്ലേ?
ആഹ് ആഹ് ആഹ് വളരട്ടെ വളരട്ടെ ആ നിങ്ങക്കിപ്പോ ആഹ് ആഹ് ആഹ് അപ്പൊ നിങ്ങ അയിന്റെ അയിന്റെ ഇത് ഞാക്ക് തന്നെ തരണം ഏ അപ്പൊ നിങ്ങക്ക് അടുത്ത നിക്ക് നിങ്ങക്ക് ഡിസ് - ഡിസ്കൗണ്ട് ഇട്ടു.
ആഹ് ഇതൊന്ന് കഴിയട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്.
ആഹ് അതൊക്കെ അങ്ങക്ക് പൂർണ്ണ തൃപ്തിയായ് ക്കാരം ടും പ്രശ്നണ്ടാവില്ല ആ ക്കാ ഞാങ്ങ ക്ക് അങ്ങ അതിന് ഇത് എന്താ കൊറെ കാലായി ഞങ്ങൾ പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷം അയി അ രെ നിക്കണ
ഈ അറവിനിള്ള സ്ഥലം ഉണ്ടല്ലോ എവിടെപ്പോ അത് ഞങ്ങൾ ഒപ്പിച്ചിത രണോ
ആങ്ങള് ഒപ്പിച്ചരണം നിങ്ങള വീടിന്റെ അടുത്തന്നെ നല്ലേ
വിടിന്റെ അടുത്ത ആക്കണനല്ലത്
ആഹ എന്ന നിങ്ങക്ക് നിങ്ങക്ക് വണ്ടങ്കിൽ അവിടക്ക് തന്നെ മാറ്റം ചെയ്യാ
ടെൻ അവിട് ന്ന് ആക്കിയാലോന്ന്
ആഹ് അവിടന്ന് ആക്കാ ആ പ്രശ്നല്ല നിങ്ങളെ സൗകര്യം പോലെ
നാക്കീട്ട് വണ്ടിൽ ഇങ്ങോട്ട് കൊടുന്നാ മതിയല്ലോ വീട്ടക്ക് വണ്ടിക്കാരുംക്കു ട്ടിക്കോണ്ടിൻ
സാധനങ്ങളൊക്കെ ക്കെ ണ്ട് പോത്തി നേ ആടിനൊക്കെണ്ടിരി ണ്ട് അപ്പൊ ആ വണ്ട ആകിതാരാ അങ്ങോട്ട് ആഹ് ന്നാ ന്നപ്പോ പ്പോ അതും ഒരു അസ്വകര്യോ തോന്നണ്ടല്ലോ വണ്ടിയ കൊണ്ട വന്നാ റെഡിയകും അടിപൊളിയ ആവും
ആഹ പിന്നെ
ആഹ പറയൂ
നമ്മള് കാരണന്മാർ കുറച്ച് ചെറിയ പോല ചോദിക്കണ്ട് അവർക്ക് ഇങ്ങനെ വെറുതെ വരിക്ക് ണോ ണ്ടേ ക്ക് പശ് ശൂനെ വാങ്ങി വളർത്തണം എന്നുണ്ട് അപ്പൊ നിങ്ങള് അങ്ങനെ വിക്ക് ണൊക്കെ ഉണ്ടോ
ആ ചെറിയ പശു കുട്ടികളല്ലേ പശു കുട്ടികളുണ്ട് പിന്നെ അയിന് അനുസരിച്ച് കുറച്ചൊക്കൊരു ചനല്ലൊണ്ട് ആഹ് ഓല്ക്ക് വളർത്താൻ ആഹ് വളർത്താൻ ഭാഗത്തില്ലൊക്കെണ്ട് ഒരു രണ്ട് വയസ്സ് രണ്ടര രണ്ട് രണ്ടര വയസ്സില്ല ഒക്കെ ഇണ്ട്
വാങ്ങണന്ന് പറയും
കണ്ട് കുട്ടികളാണെങ്കി അല്ലെങ്കിൽ നല്ല കൊറ്റന്മാരുണ്ട്
ജമുട്ടണ്ടേ ഏഹ് ഏഹ് ഇങ്ങ ഇങ്ങക്കൊക്കെ ഞാൻ. അത് നല്ലത്
ഏഹ്
ഇങ്ങള് നല്ലത്
ആഹാ അത് ഞങ്ങള് തീരുമാനിച്ചോളാം ഏ കാരണവ കാരണോമാർക്ക് പണ്ട് അതന്നെ പണി. അപ്പൊ പിന്നെ ഒക്കെ ഇതിന്നു ഏഹ് ഒഴിവായതാണ്.
ആഹ് ആഹ് ആഗ്രഹങ്ങളെ.
ആ കൊറ്റന്മാരെ തന്നെ വേണംന്ന പറയണേ.
ആ സെറ്റാക്കാം അതൊക്കെ റെഡിയ ആ ഒക്കെ തയ്യറാക്കാം. ഏ അയിനൊന്നു. ബേജാറാവേണ്ട ഒരു ആവശ്യ പിന്നെ നിക്ക് വേറെന്തേങ്കിലും. ഞങ്ങള് വേറെ വീട്ട് സാധനങ്ങളും അങ്ങനെ ഇപ്പൊ കൂട്ടിരിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിലേ പറയൂണ്ടു അവർക്ക് എന്താ മറ്റു രാജ്യ എന്താക്കും അവർക്ക് വേണ്ട വീട്ട് സാധനങ്ങളെക്കെ നമ്മളെറ
ഈ ഇ പരിപാടി നിങ്ങൾ ഉഷാറാക്കാണെങ്കിൽ നമ്മള് ഭാഗത്ത്ള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് തന്നെ നമ്മൾ വാങ്ങി തരും.
ആഹ് അ ഒക്കെ ആഹ് അങ്ങനെ തന്നെ ഇപ്പ നമ്മള് പോണതേ നമ്മള് നമ്മളെ ഈ പരിപാടി നടന്നൊണ്ട് അങ്ങനെ തന്നെ നമ്മള് ഓരോ സ്ഥലത്തും നമ്മള് നമ്മളെ പരിപാടി നടത്തുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അവര് അവിടെന്നു പിന്നെ നമ്മുക്ക് എന്ത് ചെയണ് ണ്ട് പരിപാടി തരണുണ്ട് അത് കൊണ്ട് നമ്മള് ഇണ്ടാക്കണതേ ഹലോ. ഹലോ കേൾക്കു